എന്താണ് വിശേഷൊക്കെ?
നല്ലതന്നെ.
ചായ കുടി ഒക്കെ കഴിഞ്ഞ?
ഓ, ചായ കുടിയൊക്കെ കഴിഞ്ഞു.
എന്ത കടിക്കാന്?
ന്ന് പത്തിരി ആയിരുന്നു.
അതെല്ലേ. പിന്നെ വേറെന്താ വിശേഷങ്ങള്?
വേറെന്നപ്പോ... ഫ്രീ ആണ്. ഇന്നലെയും മിനിയാന്നും മക്കളും ഹസ്ബൻറും ഒക്കെ വീട്ടില ഉണ്ടായകൊണ്ട് ഫുള് തിരക്കായിരുന്നു.
ആഹ്, ഞാനും അതന്നെ.
മക്കളള്ള കാരണം ചെറിയൊരു മോളുണ്ട് അവള് ഭയങ്കര ഇതാ, ഞാൻ എവിടെ നി ക്ണച്ചാ അവിടെ ഉണ്ടാവും ഒപ്പോ
ആഹ് ആഹ്
ഉം അങ്ങനെ
ഉം രാവിലെ എല്ലാരും ഇ പറഞ്ഞയക്കുന്ന ടൈമിൽ ഒരു തിരക്കുണ്ടാവും അത്കഴിഞ്ഞാ പിന്നെ പ്രശ്നമല്ല.
അതെ ഇവിടെ അത് തന്നെ പോണ വരെരു തിരക്കാ കഴിഞ്ഞ പിന്നെ ഫ്രിയാണ് ഞ്അവർ വരുന്ന വരെ ഫ്രിയാ.
ഉ എപ്പഴത്താ?
അവൻ
ആ ഇവർ നാലരയാക്കും ചെറിയ മക്കൾ വരാന് ഒരാള് വരുമ്പോത്തേന് അഞ്ചേ മുക്കാല്
ആറ് മണിയുടെള്ളിൽ എത്തും അങ്ങനെ വെക്കേഷൻ എവിടെങ്കിലും പോയോ
ഇല്ല എവിടെ പോയിട്ടൊന്നുല്ല ഇപ്രാവിശ്യം
ട്രിപ്പ് പോവാറുണ്ടോ
കൊറ ആയിപ്പ പോയിട്ട്
അതെ ല്ലെ
ബന്റെന് ചെറിയൊരു ബാക്ക് പൈൻ ക്കെ ആയിട്ട് എന്റെ ചികിത്സയിലൊക്കെനി വെക്കേഷനില് അപ്പോ സ്കൂളോയിവു ണ്ടാകുമ്പോല്ലേ നടക്കുള്ളൂ സ്കൂളാണ് വർക്ക് ചെയ്യതേ
ആഹ് ആഹ്
ആ അപ്പോ അന്റെ ചി ആയുർവേദ ചികിത്സ ചെയ്യുമ്പോ റസ്റ്റും വേണല്ലോ
ആഹ് വേണം വേണം അവിടെ കാണിച്ചപ്പോ ആയുർവേദിക്കാണല്ലേ ല്ലെ കെടന്ന് ചികിത്സിക്ക
എങ്ങനെ?
അവിടെ അഡ്മിറ്റ് ആയിട്ടിട്ടുള്ള ചികിത്സ ആയിരുന്നോ?
ഏ അല്ല അവിടെ അഡ്മിറ്റ് ഇല്ല അവര് വീട്ടിൽന്നന്ന് ചെയ്യാൻപറയാ ചെയ്യാ നമുക്ക് തൈരും കീഴിയൊക്കെ സാധനം കീഴൊക്കെ വക്കാനൊക്കെ നമ്മൾസാധനങ്ങള് ഓല് തരുംനമ്മളോട് വീട്ടിന്ന് ചെയ്യാൻ പറയാ.
നമ്മള് ചെയ്യണം അല്ലെ എന്നിട്ട് കൊറവായോ
ആ കുറവുണ്ട് കുറെ കുറവുണ്ട്
അതെല്ലേ എനിക്കുണ്ട് തണ്ടൽ വേദന പുറം വേദന ഒക്കെ കാണിച്ചിട്ടില്ല
ഏ കൂടുതൽ വച്ച് വുന്നതിനെ മുന്നെ കാണിച്ചാളി. ഡേക്ടരെഎടുത്തിക്ക് പോകൻ ഭയങ്കര മതി മരുന്നക്കെ കഴിക്കും പക്ഷെ പോലാണ് മടി. ഏ എ എനിക്ക് ആയുർവേദ ആ ആയുർവേദ മരുന്ന് കഴിക്കാൻ എനിക്ക് നല്ല മടിയാ
ആഹ് ആഹ്
കഷായം അങ്ങനത്തൊന്നും കുടിക്കാനാവുല.
ആഹ് ഞാനിവിടെ കാലിന് ഉപ്പറ്റി വേദന ഉണ്ടായിരുന്നു എനിക്ക്. അത്പോലെ കഷായായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വലിയ ചമർപ്പും പ്രശ്നങ്ങളൊന്നും ഇല്ല ട്ടോ അവിടുന്നതിന്റെ പൊടി ത രും കഷായത്തിന്റെ അത് നമ്മൾ തളപ്പിച്ച് കുടിക പറ്റിച്ചിട്ട് അത് കോഴ കോഴപ്പൊന്നും ഇണ്ടായിരുന്നില്ല അത് പിന്നെ സ്ഥിരായ കുടിച്ച് ഒരു വർഷത്തോളം കഴിച്ചപ്പോ പിന്നെ അങ്ങനെണ്ട് മാറി
ഞാനും ബാക്ക് പൈനായിട്ട് കൊറെ കടപ്പിലെനി
അതെ ല്ലെ ഉം ഉം കോഴി കൂവുണ്ട്തിന്റെടെ കൂടെ കോഴിനെ നോക്കുണ്ടോ?
ആ കോഴിണ്ട്
അതെ വേറെന്താള്ളത്
ഇപ്പൊ കൊറച്ചായി കുറച്ച് രണ്ടൂ ന്നെണം ചത്തു പോയി രണ്ട രണ്ടൂ ന്നെണ്ണം ഞങ്ങൾ അർ അ അങ്ങനെ കൂടി ഇപ്പം കുറഞ്ഞാണ്
അതെല്ലേ കൊറെണ്ടായിരുന്നുല്ലേ.
പൂവാൻ കോഴിക്കൾ ഉണ്ടായിന അത് കൊത്തൂടിയിട്ട് മറ്റേരെ കൊത്തൂടിയിട്ട് തമ്മ തമ്മ കൊത് ത്തിന് ഒരെണ്ണ കുത്തിച്ചാവു
ആഹ് ആഹ് ആഹ് ചെറിയ കൂടാ
ആഹ് ചെറി കൂടാണ് മൂന്ന് മൂന്ന് കൂടെ ഉണ്ട്
ആ ആ ആ ആഹ് ഇഷ്ടാണോ.
ഹലോ ആഹ് കൊഴപ്പമല്ല അങ്ങനെ പോയിപ്പ തുറന്നിടാ ഇപ്പ നായ്
നായക്കള് ഭയങ്കരാണ്. ഉം അതാണ് പേടിപ്പോ ഉം ഉം
ന്നിട്ട് പ്പോ ഇങ്ങനെ തൊർന്ന്ടാന്നാല് ഭയങ്കര സ്മെല്ലു ആണ്.
ഏഹ് ഏഹ് ഏഹ് ഏഹ്
തൊർന്ന് വിട്ടാല് ഒരു പകല് ഫുള്ള് പൊർത്തു പോയാല് അത്ര പ്രശ്നല്ല.
ഏഹ് കൂട്ടിലിട്ട് വളർത്താ?
ആപ്പൊ കൂട്ടിലാള്ള അപ്പൊ ഇനിപ്പോ അധികം വാങ്ങാണ്ടാന്ന് ചാരിക്ക മഴയൊക്കെ ആണ്ട്‌ കയ്യട്ടെ.
ആഹ് ആഹ് ആഹ് വേറെന്തെങ്കിലും ഉണ്ടോ
എന്തെങ്കിലുണ്ടോ വേ അല്ല ആടൊന്നുല്ല.
ല്ലാ ലേ
ചെറുതായ ട്ട് ങ്ങനെ കൃഷികളൊക്കെ നമ്മളെ ചെറിയ വെണ്ടാ, കയ്പ്പ അങ്ങൻത്തൊക്കെ.
ആണ് ല്ലേ ഇണ്ടാവോ?
ആഹ് ഇപ്രാവശ്യം ഒന്ന വെണ്ട നല്ലോ ഇണ്ടായ്ണ്.
ആഹ് ആഹ് വെണ്ടക്കായ നല്ലോം ണ്ടാവും.
ചട്ടീല് ആക്കിട്ട്
ഉം ഉം ഉം ഞാന്വിടെ ഗ്രോ ബാഗില് വെച്ച്ട്ട് ടെറസിന്റെ മേലെ വെച്ച് ഇണ്ടാക്കിയായ്രുന്നു. പച്ചമെളക്, വെണ്ട. തക്കാളി തക്കാളി അങ്ങനെ ഇണ്ടാവുല്ലേ തീരെ.
തക്കാളി ഞങ്ങക്കും ണ്ടായില്ല മരം വല്ലതായിട്ട് വന്ന്ണ്.
നല്ലതായിട്ട്ണ്ടാവും. കാണുമ്പൊ തോന്ന അയ്മ്മെ നന്നായി ഇണ്ടാവുന്ന് ശേ കണ്ട് അത് ഇണ്ടാവേല്ല.
അ പൂവ് തൊയിഞ്ഞോവാ.
അതെ അതന്നെ. പൂവ്ട്ട്ട്ട് ഇങ്ങനെ ണ്ടാവും. പശേ നമ്മളെ ക്കിഷ്ട തക്കാളിയൊക്കെ ഇണ്ടായി കാണ്ണ്ത്.
ആഹ് അത് പ്പൊ എന്തോ പ്രത്യേക വളന്തോ ഇണ്ടാ മതി ചെൽപ്പൊ
ആഹ് പശേ ന്റെ വീട്ട്ലൊക്കെ ഇണ്ടാക്ക്ണ് ണ്ട്. പ്രത്യേകിച്ച് വളൊന്നുംല്ല ഇങ്ങനെ കോഴിടെ വേസ്റ്റും അങ്ങനെ എന്തൊക്കെയ ഇടണത് ഉം അപ്പൊണ്ടാവും തക്കാളി ഇണ്ടായ നിക്ക്ണാണാ അവ്ടെ പിന്നെ തോന്ന സ്ഥലംണ്ട് വീട്ടില് ഇവിടെ മ്മള് ഗ്രോബാഗിലൊക്കെ ഇണ്ടാക്ക്ണ സ്ഥലം കൊറവാ. ടെറസിന്റെ മേലെ ഉണ്ടാക്കിണ്ടായ്രുന്നു. ഇപ്പ ഇല്ലട്ടാ ഇപ്പൊ കൊർച്ചായിട്ട് ഞാ നിർ ത്തിയച്ചക്ക.
ആഹ്
താഴത്ത് കൊർച്ച് സ്ഥലംണ്ട്. അവിടെ മെളക് ണ്ടാക്കിട്ട്ണ്ട്..
ആഹ് ന്റെ വഴിയെ നടക്കാൻ കൊർ ച്ചൊഴിവാണം.
ആഹ് ശരിയാണ്.
പിന്നൊണെങ്കോ പാ റ്റകള്, പ്രാണികള് എന്തെങ്കിലും ഇണ്ടാവും എല തിന്ന് തീർക്കാന് അത്ങ്ങനെ നോക്കി നടക്കണം
ആഹ് അയ്നെന്തോ സ്പ്രേ അടിച്ചൊട്ക്കാനൊക്കെണ്ട്.
ആഹ് ഞമ്മള് കഞ്ഞിവെള്ളം പുൾപ്പിച്ചിട്ട്
ആഹ് ആഹ് മ്മ ചെയ്യ്ണാണാ അവ്ടൊക്കെ
ആഹ് വെൾത്തുള്ളിക്കെ അര്ച്ചിട്ടുകാര് അങ്ങനെ ആക്കിയിട്ടും പുഴുക്കളൊക്കെ പോയിനി ന്നാലും എന്നും നോക്കണം.
ആഹ് ശരിയാണ്. ചെലെ പുഴുക്കള് വന്നാ പിന്നാണ്ട്‌ പോവുല. ഇവിടെ വേപ്പിന്റെ മേലക്കണാ ചെല പുഴുക്കള് വര്ണേ അത്പോലെ ഒരിക്ക ഇ ഇത് ല്ലേ പേരക്ക നങ്ങളെ വീടിന്റെ തൊട്ട് താഴത്തന്നെ പേരമരം ണ്ടായ്ര്ന്നേ അപ്പൊ അത് ഞാന് മുർച്ചളയാൻ സമ്മയ്ക്കാതിരുന്നെ നമുക്ക് ടെറസിന്റെ മേലെന്ന് പൊട്ടിക്കാലോ പിന്നെ നോക്കിയപ്പോ ണ്ട് നറയെ പുഴു ഒരുത്തരം വലിയ പട്ടനൂൽ പുഴു ഒക്കില്ലേ എന്ന പോലെ വലുത്
ആഹ് ചില മരത്തുമ്മ ഇണ്ടാവണത്ത
ആഹ് ഇതിന്റെ മേലെ ഈ മരത്തിന്റെ മേലെ ഉള്ളില് റോസ് കളറള്ള ഇതായിരുന്നു ആ പേരക്ക അപ്പൊ നോക്കിയപ്പ ഈ പുഴുന കണ്ടപ്പോ എനിക്ക് പിന്നെ അറപ്പായി വീട്ടന്റെ ഉള്ളേക്കൊക്കെ കേയറല് തൊടങ്ങി അ പി പിന്നെ അത് മുറച്ച് കളഞ്ഞു പുഴുവിനെ കണ്ട ഭയങ്കര ഒരു അറപ്പല്ലേ നമ്മുക്ക് പിന്നെ വീടിനോട് ചേർന്നി ഒന്നും ഉണ്ടാക്കൻ പറ്റൂല അങ്ങനെ
ഈ പ്രാവശ്യംതന്നെ സപ്പോർട്ട ഇഷ്ടം പോലെ ഉണ്ടായി
എന്താണ്
എന്താണ് സപ്പോട്ട ചിക്കു ചിക്കു
ആഹ് ആഹ ആഹ
അഹ് ആഹ് നിങ്ങള് അങ്ങോട്ട് എന്താ പറയല്
ആരാ ആരാണ്
ആ ആരാണ് രണ്ടും പറയും
ഉ എന്നിട്ട് അത് കഴിക്കാൻ പറ്റുന്നുണ്ടോ
ചാഞ്ഞു നിന്നട്ടെ കൊമ്പ് കുറച്ച് വെട്ടിയ കഴഞ്ഞ വർഷം അപ്പ ഈ വർഷം ഉണ്ടാവില്ലാന്ന് വിചരിചേന്ന് പക്ഷേ പ്രാവശ്യം നന്നായിട്ടുണ്ടായി
ആണോ
ആ ഓ പഴുത്തിന് നല്ല മധുരൊക്കെ ഉണ്ട്
അതെല്ലെ അയിമ നിന്നിട്ട് പഴുക്ക അതെ നമ്മള് പൊട്ടിച്ചെക്ക
അതുമാ നിന്ന് പഴുക്കാൻ നോക്കുമ്പോത്തിനും ആവല് വന്ന് തള്ളിടും പിന്ന നമ്മൾ പറ ച്ച് വെക്ക ണം നിലത്ത് വീഴാതെ പറിച്ച് വെക്കണം
ആഹ് ആഹ് ആഹ്
നിലത്ത് വീണാ പൊട്ടിപ്പോക്കും
ആഹ് ആഹ്
പൊട്ടിയാ പിന്നെ അത് എന്തോ ഒരു ചൊവ്വെന്ന്
ആഹ് ആഹ് ആഹ്
നമ്മള് ഓരോന്നും പറിച്ച് അതിന് കറ പോവാതൊക്കെ തോണം കുത്തനെ വെച്ചിട്ട് നിലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് കറൊക്കെ പോയിട്ട് കഴുകി അകത്ത് കൊണ്ട് വെക്കും
അതെല്ലേ ഇവിടെ
നല്ല ഉഷാറാകും
ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് പക്ഷെ അവര് പറയാ കഴിക്കാൻ പറ്റൂലന്ന് ഉണ്ടാവുമ്പത്തന എല്ലാരും ഇങ്ങനെ കൊണ്ടപോണണ്ട് ഈ ഇതില്ലേ ജന്തുക്കള് കൊണ്ടുപോകും ഞങ്ങളെ വീട്ടിലൊക്കെ കൊണ്ട് ന്ന് ഇട്ട കാണാം പക്ഷെ അവര് പറയും അത് പഴുത്തിട്ട് കിട്ടു ണില്ലേ എത്ര അവർക്ക് ഉള്ള് ഇങ്ങനെ ക കട്ടി പോലെ പല്ല് പോലെ
മഴ ഉണ്ടോ നല്ല കാറ്റും മഴയും
ആണോ ഇവിടില്ല ഇവിടെ വെയിലപ്പൊ
നല്ല മഴ ഇങ്ങോട്ടൊന്നും കേക്കില്ല
നല്ല സൗണ്ട് ഇണ്ട് പൊർത്തായിരുന്നാ ഹലോ ഹലോ
ഹലോ
ഇങ്ങള് പൊറത്ത് നിക്കണോ പൊറത്ത് നിക്കായിന്നോ നല്ല സൗണ്ട് ആ ഹ് ഇണ്ട് ഇവടെ നല്ല വെയിലാ ഇടക്ക് നല്ല മഴക്കാറ് വന്ന് പക്ഷെ പെയ്തിട്ടില്ല
ഹലോ
ഹലോ ആ കേൾക്കുണ്ട് പറയ്‌ ഹലോ ഇത്‌ കേൾക്കാനില്ലാല്ലെ ഇല്ല വെയിലാണ് നല്ല മഴക്കാറ് വരുന്നുണ്ട് പക്ഷെ ഇടക്ക് വെയിലും വരുന്നുണ്ട് അങ്ങനെ നിക്കണത്
ആഹ്
ഉം നല്ല സൗണ്ട് ഉണ്ട് കാറ്റുണ്ടാ
ട്ടുണ്ടാ കാറ്റ് ഉണ്ട് അതാ പേടിയാവുന്നു കാറ്റാണ്
നല്ല കാറ്റാ ഇപ്പോ കാറ്റുകാണുമ്പോ ഭയങ്കര പേടിയാ
ആ ഇവിടെ അടുത്തൊക്കെ മരങ്ങളുള്ള കാരണമേ ആഹ് ആഹ് നമ്മള് ഇവിടെ ഡൈനിങ്ങ് ഹാളിൽ നമ്മള് കോണിൻ്റെ നേരെ വാർത്തില്ല അവിടെ ഷീറ്റ് ഇട്ടതാ
ഇവിടേം അതാണ് സൗണ്ട് ഇവിടേം അങ്ങനെ തന്നെയാടോ മേലെ ഷിറ്റാണ്
മോളോട്ട് എടുത്തില്ല അപ്പൊ കോണി വാർത്തില്ല ഇനി എടുക്കുണ സമയത്ത് വാർപ്പ് പൊളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് കോണി വാർത്തില്ലേന്നു
ആഹ് ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്തേക്ക്ണത് ഉം മേല
മോളോട്ട് എടുക്കുമ്പോ ഷീറ്റ് എടുത്തഞ്ഞാൽ മതിയല്ലോ
ആ അപ്പീ ഭയങ്കര സൗണ്ടാണ് മഴ പെയ്യുമ്പോ
ഉം നല്ല സൗണ്ടാ
അതിൽ കൂടെ കേൾക്കണൂണ്ട് ഞാന് റൂമില് പോയിരുന്ന് വാതിലടച്ചിട്ടാണ് ഞാൻ വിള ക്കാർ ആർക്കെലൊക്കെ ഈ സൗണ്ട് കാരണം
ആഹ്
മഴ പെയ്യുമ്പോ തീരെ സംസാരിക്കാൻ പറ്റൂല നല്ല സൗണ്ടാവും അപ്പൊ റൂമിൽ കെടന്ന് ഡോറടിച്ചഴിഞ്ഞ കൊറച്ച് സൗണ്ട് കുറവുണ്ടാവും
ഉം ഞാൻ ഇപ്പോ റൂം ഇങ്ങോട്ട് വന്നതാ അതാണ് അത്‌ ഇപ്പൊ കേൾക്കണേ
ഞാ ഞാൻ നേരത്തെ പറഞ്ഞെന്നും ഇങ്ങള് കേട്ടില്ല അപ്പം നേരത്തെ തുടങ്ങിയപ്പഴേ നന്ന് സമയായിട്ടുണ്ട് ട്ടാ ശരി ഒക്കെ